ഹലോ എവിടെയാ ജില്ല എവിടെയാ ജില്ല
കൊല്ല
ആഹ് എങ്ങനെണ്ട് കാലാവസ്ഥയൊക്കെ?
അഹ് നന്നായ്ട്ട് പോവുന്നു
ആഹ് ങ്ങനെ സുഖായിരിക്കുന്നോ?
ആഹ് സുഖായിരിക്കുന്നു ഇത് കഴിഞ്ഞൊടനെ എനിക്ക് വാട്സപ്പിലൊ ഹായ് ഇട്ടേക്കണേ
ആഹ് എന്ത കഴിച്ചെ?
ഞാന് ഫുട് ഫുഡ് കഴിച്ചു ചായുടിസമയല്ലേ ചായ വെച്ചില്ല
ചായാഴ്ചല്ലോ ആഹ് ആഹ് പിന്നെ ഏഹ് മൂന്നാർക്കെക്കെ എങ്ങനെ പോവ്ന്നു?
അഹ് നന്നായിട്ട് പോകുന്നു കുഴപ്പേല്ല പിന്നെയും ഉം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
വിശേഷൊക്കെ സുഖായിരിക്കുന്നു നല്ല സുഖം എന്താ മഴയൊക്കെ ഉണ്ടോ അവിടെ?
മഴ മഴയില്ല രണ്ടു ദൊവസം കൊണ്ട് മഴയില്ല
ആഹ് മഴയില്ല ഇവിടെ ഭയങ്കര മഴയായിരുന്നു ആഹ്
ഉം ഇവടെ മഴയില്ല എനിക്ക് പെട്ടെന്ന് വന്നപ്പോ കോൾ വന്നപ്പോ ആരാന്ന് മൻസ്സിലായില്ല
ആഹ് കൃഷികളൊക്കെണ്ടോ വീട്ടില്?
ആഹ് കൃഷി കൃഷീന്ന് പറയുമ്പഴ്ത്തേക്ക് എൻ്റേതായിട്ടുള്ള കൊറച്ച് ആഹ് യീ വഴുതനയും പിന്നാ
ആഹ്
മൊളകും പച്ചമുളക്, ഉണ്ടമുളക്, കാന്താരി
മരച്ചീന്യൊക്കെണ്ടോ പച്ചക്കറി ഐറ്റം മാത്രേ ഒള്ളോ?
ആഹ് എന്റെ സ്വന്തം വീടല്ല വാടക വീടാ അപ്പൊ
അപ്പ ടെറസ് പച്ചക്കറിയെക്കെ ചെയ്യാവല്ലോ.
അല്ല അപ്പ അഹ് അങ്ങൻത്തെ വാർത്ത വീട്വൊല്ല ഷീറ്റ്ട്ട വീടാ. ഈ തകര ശീറ്റായോണ്ട് മഴയുള്ളപ്പോ ഈ ത് പോലെ കോളെയ്യാനൊന്നും പറ്റത്തില്ല.
ആഹ് ആഹ് ആഹ്
ഉം അങ്ങനെയെക്കൊള്ള പ്രശ്നങ്ങള്ണ്ട്.
ആഹ് പിന്നെ
ഇത്പോല്ള്ള ചെറിയ ചെറിയ കൃഷികളൊക്കെണ്ട്.
മക്കളൊക്കെന്തെയ്യ്ന്ന്?
മക്കള് പഠിക്കുന്നു മൂന്ന് പേര് മൂന്ന് പെൺകുട്ടികൾ പഠിക്കുന്നു. ഒരാള് എൽ കെ ജി, ഒന്നാം ക്ലാസ്സ്, എഹ് ഏഹ് ഏഴാം ക്ലാസ്.
ആഹ് ആഹ് ആഹ് മക്കള് നന്നായിട്ട് പഠിക്കോ?
ആഹ് കൊഴപ്പൊല്ല കൊഴപ്പില്ലന്നെ പറയാൻ പറ്റൊള്ള്.
ഉം പിന്നെ മക്കൾക്കൊള്ളെ ഏഹ് പഠനത്തിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങ്യേ സ്കൂള് തോറപ്പൊക്കെ ആകാറായില്ലേ.
അതെ യതെ വ് വാങ്ങിട്ടില്ല മൊത്തൊന്നും വാങ്ങിട്ടില്ല കൊറച്ചൊക്കെ വാങ്ങി.
കൊർച്ചോക്കെ വാങ്ങി മക്കള് നല്ല ഹാപ്പിയായിട്ടിരിക്കാണോ?
ആഹ് അവര് ഹാപ്പിയാണ്.
ആഹ് ഞങ്ങള് വാങ്ങാനെറങ്ങിയില്ല എല്ലാ നല്ല തെരക്കൊക്കെയെല്ലേ
ആഹ് ആഹ്
വെക്കേഷനായിട്ട് എവടെക്കെ പോയോ ടൂറു വല്ലാം പോയോ?
വെക്കേഷനായിട്ട് ഈ പ്രവശ്യെങ്ങും പോവാൻ പറ്റില്ല ജസ്റ്റ് ബീച്ചിലെങ്കിലും പോണോന്ന് വിചാര്ച്ച് അത് നടന്നില്ല ഈ പ്രാവശ്യം.
ആഹ് കാലാവസ്ഥ നമക്കനുകൂലം അല്ലാത്തോണ്ട് ഞങ്ങളും ഇവട്ന്നെങ്ങോട്ടും പോയി
പോയിട്ടില്ല ആഹ് ആഹ് എല്ലാരും ന്ത് സ്കൂള് തോറക്കാറാവുമ്പഴ് ആണല്ലേ ആഹ് സ്കൂൾ തോറക്കാറായപ്പഴത്തേക്കാണ് ആഹ് അതെ യതെ ഇപ്പ സ്കൂള് തോറക്കാറായപ്പഴത്തേക്ക്‌ എല്ലാരുങ്ങന കറങ്ങാനായിട്ടെറങ്ങിക്ക്ണ് എല്ലാറുങ്ങന സ്റ്റാറ്റസുകളൊക്കെ കണ്ട്. ആശ്വസിക്കും. കൊടൈക്കനാല് അവടെ വടൊക്കയ്ട്ട് ആള്കള് കറങ്ങാൻ പോവുന്നെ കാണുമ്പോ നമക്ക് ഈ പ്രാവശ്യെങ്ങും പോവാൻ പറ്റില്ല ഹസ്ബൻ്റ്ന് ഈ കാട് വെട്ടാ ജോലി.
ആഹ് ആഹ ആഹ് പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ?
വേറെന്താ വിശേഷങ്ങളൊക്കെ സുഖോയിട്ട് പോകുന്നു പിന്നെ ആഹ് ഇതെവിടെയാ?
ഇത് കൊല്ലം ജില്ല തന്നെയാ
ആണല്ലേ ആഹ് പിന്നെ ചായ കുടിച്ചോ?
ആഹ് ഇവിടെ ചായകുടിയൊക്കെ കഴിഞ്ഞു
ആണല്ലേ ഉം ഉം എന്താ സ്പെഷ്യല്
സ്പെഷ്യലയിട്ടൊന്നും ഉണ്ടാക്കില്ല നമ്മള് കാലി ചായ മാത്രം എന്തെങ്കിലും ഉണ്ടെങ്കി കഴിക്കു അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാക്കലൊന്നുല്ലേന്നെ ഉണ്ടെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ അങ്ങനെ ചായമാത്രം
ആഹ് ആഹ് കൊല്ലാണങ്കിൽ എവിടെയൊക്കെ കറങ്ങാൻ പോകുന്നെ നിങ്ങള് മെയിനയിട്ട്
കൊല്ലം ബിച്ചി പോവും പിന്നെ അഴീക്കിൽ പോകും അങ്ങനെ അടുത്തുള്ള ബീച്ചുകളെല്ലാം പോകും
ബീച്ചുകളളെല്ലാം പോവും ഞങ്ങള് മെയിനായിട്ട് കാപ്പിൽ ബീച്ചിലാ പോകുന്നെ
കാപ്പിൽ ബീച്ച് അത് എവിടെയായിട്ട് വരും
കാപ്പിരി ബീച്ച്ന്ന് പറയുമ്പം ഇപ്പൊ ഇത് പൊടിക്കരയോ ആ ഒരു ഭാഗം അതായത് പരവൂര്
ആഹ് ആഹ് ആഹ് ആഹാ അവിടെ കാപ്പിരി ബീച്ച് ആഹ് അവിടെ എന്ത് പ്രത്യേകവായിട്ട് എന്താണുള്ളത്
അവിടെ കടലും കായലും കൂടെ ഒരുമിച്ചുള്ള പോയിട്ടില്ല സൂപ്പർ അല്ലേ അവിടെയാണ് സൂപ പറ് ഇറങ്ങ നമ്മുടെ കൊല്ലം ബീച്ചാകുമ്പോ ആഴം കൂടുതല ബീച്ചിന്
ആഹ് ആഹ്
അതുകൊണ്ട് ഇനി ഇറങ്ങാനൊന്നുംപറ്റത്തില്ല അധിക പെട്ടെന്നു വലിയ തിരമാലകൾ വരും
ആഹ് ഇവിടെ ഇറങ്ങാൻ പറ്റുവോ
ആഹ് ഇവിടെ നല്ലായിട്ട് ഇറങ്ങാൻ പറ്റും നല്ല ഇറങ്ങാനുള്ള ഇതുണ്ട്
ആഹ് ആഹ് ആഹ്
ഉം അതുപോലെ തന്നെ അവിടെ കായൽ കൂടെ ഉള്ളോണ്ട് മുട്ടിന്റെക്കെ നമ്മടെ എത്ര തോളിന്റെ അത്രയൊക്കെ വെള്ളമൊക്കെ ചിലപ്പോ കാണുള്ളൂ മുട്ടന്റെ അത്ര വെള്ളക്കെ കാണുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനത്ത് ഇറങ്ങി കുളിക്കൊക്കെ ചെയ്യ കുളിക്കിയ നീന്തൊക്കെ
അതെവിടായിട്ട് വരും കൊല്ലം പരവൂരോ
പരവൂരാണോന്ന് കാപ്പൽ ബിച്ചന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് അങ്ങനെ അറിയുള്ളൂ ഈ വർക്കല ആ ഭാഗത്ത് എവിടെയോ ആണ്
ആഹ് ആഹ്
അങ്ങനെ എവിടെ ആണെന്ന് തോന്നുന്നു എനിക്ക് വലിയ ധാരണയില്ല ഇതിനെ കുറിച്ച് നമ്മൾ ഈ കല്ലമ്പലം വഴിയൊക്കെയാണ് പോകന്നുന്നത് കല്ലമ്പലമല്ല പാരിപ്പള്ളി കല്ലമ്പലം അങ്ങനെ ആ റൂട്ടാണ് തോന്നു പോകുന്നേ
ആഹ് ട്രാവല് ചെയ്യുന്ന ഇഷ്ടാണോ
ആഹ് ഇഷ്ട ഭയങ്കര ഇഷ്ടാ
ആഹ് ദൂരെക്കെ ട്രാവൽ ചെയ്ത് ഭയങ്കര ഇഷ്ടമാ
ഭയങ്കര ഇഷ്ടം ഒരുപാട് ഇഷ്ട ദൂരെ യാത്രൊക്കെ ചെയ്യാ ഇഷ്ടമാ
ആഹ്
എന്നെങ്കിലും പറ്റുവാണെങ്കിൽ വണ്ടിയൊക്കെ എടുത്ത ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര പോകണന്ന് ആഗ്രഹം
ഒറ്റക്ക്
ആഹ് ഒറ്റയ്ക്ക് യാത്ര ചെയ്തോണം
ആഹ് ആഹ് അത് കൊള്ളാലോ
അങ്ങനെ ഭയങ്കര ഇഷ്ട ഒറ്റക് യാത്ര ചെയുന്നത്
ആഹ്
പിന്നെ അങ്ങനെ ഞാൻ കൊറെ ശ്രമിച്ചു വണ്ടിയൊക്കെ എടുക്കാൻ വണ്ടിയൊക്കെ എടുക്ക നടന്നില്ല ജോലി വേണം മെയിനായിട്ട് നമുക്ക് ജോലി ഇല്ല പെണ്ണുങ്ങൾക്ക് ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ട ജോലി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല
ഉം കാലാവസ്ഥ എങ്ങനെ വെള്ളപ്പൊക്കൊക്കെ ഉള്ള ഏരിയയാണോ
ഓ ഇല്ല ഇല്ല നമ്മളുടെ കൊല്ലം ജില്ലയിൽ എന്ത വെള്ളപ്പൊക്കം
വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാകാറില്ല വെള്ള ശല്യങ്ങളൊന്നും ഇല്ല
ഇല്ല അങ്ങനെയുള്ള ശല്യങ്ങളൊന്നുല്ല വെള്ളം കൊണ്ടുള്ള ഇതന്ന് വെച്ചാല് ഈ തകരശീറ്റ അതിന്റെ വീടിന്റെ മണ്ടേലും മഴ പെയ്യുമ്പഴേ ഭയങ്കര ശബ്ദമായിരിക്കും ആഹ് ഒരു പ്രശ്നേ ള്ളൂ വേറെ പ്രശ്ന ഒന്നുല്ല
ആഹ് സ്വന്തമായിട്ട് വീട് അപ്ലൈ ചെയ്തില്ലേ അങ്ങനെ കിട്ട
ആഹ് വീട് റെഡിയായി റെഡിയായി റെഡിയായി ഇനി ആ ഉടനെ ത ഇതാകും എന്താ ആഹ് ആഹ് എല്ലാം ശരിയായി ഇനി നമുക്ക് കല്ല് കട്ട സാനങ്ങൾ അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടേ
ആഹ്
അപ്പൊ അതൊക്കെ വെച്ച് തുടങ്ങും ഉടനെ തുടങ്ങും
ഓക്കെ നല്ല ഹാ യായി ജീവിക്ക മക്കളൊക്കെ സന്തോഷമായി ജീവിക്ക നല്ലത് വരട്ടെ ജീവിതത്തെ നല്ലത് വരട്ടെ
ആഹ് താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ ആഹ് എന്താ പരിപാടി വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാ എല്ലാവരും ഉണ്ട് അച്ഛനും അമ്മയും ഹസ്ബന്റും മോളും എല്ലാവരും ഉണ്ട് നന്നായി പോവുന്നു സന്തോഷായിട്ട് പോ ഒരു മോളെയുള്ളൂ
ആല്ലെ ആഹ് ആഹ് മോള് എത്രയീ പിടീക്കുണു
മോള് പ്ലസ് ടുവാ
പ്ലസ് ടു ആഹ് ആഹ് എനിക്ക് മൂന്ന് പേരുണ്ട് മൂന്ന് മോള് പെൺകുട്ടികളാ പിന്നെ പിന്നെ എന്താ ജോലില്ലേ
സം കൊടുക്കാ നല്ല രീതിയിൽ പഠിപ്പിക്ക മറ്റൊന്നിനേം കുറിച്ച് ചിന്തിക്കരുത് അവർക്ക് നല്ല വിദ്യാ ഭ്യാസം ഉണ്ടെങ്കിൽ ആ നല്ല തൊഴിലുകൾ കിട്ടി അവര് നല്ലായി ജീവിക്കും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടു
ഉം അത് അത് എന്റെ ലക്ഷ്യത്തി അതേ ഉള്ളു കുട്ടികള് ആദ്യം അവരെ പഠിച്ച് നല്ലൊരു ജോലി
പെൺകുട്ടികൾക്ക് നല്ല പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം
ഉം ഉം അതെ അതെ
അവരെ ഫ്യൂച്ചർ നല്ല രീതിലാവാൻ പെൺകുട്ടിയാണോ ഒരിക്കലും അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കരുത് അവൾക്ക് നല്ല വിദ്യാഭ്യാസം തന്നെ കൊടുക്കണം.
ആഹ് അതാണ് ഇന്റെ ഏറ്റവും വലിയ ലക്ഷ്യതാ അവര് മൂന്നു പേരെയും നല്ല രീതിയിൽ പ പഠപ്പിച്ചൊരു ജോലി ഒരു ആഹ് ജോലിയ ഒരു നല്ലൊരു നിലയിലത്തിക്കണം ജോലി വാങ്ങിക്കണം അതാണ് ഏറ്റവും വലിയ ആഗ്രഹം
ഉം
അവരിനിയിപ്പോ കല്യാണം എന്നൊന്നും എന്റെ ലക്ഷ്യത്തിലില്ല അവരുടെ
കല്യാണം അവർക്ക് ജോലി ആയി കഴിഞ്ഞാൽ അവരുടെ സെയിം പ്രൊഫഷ ണിൽ അവര് മുന്നോട്ട് പോകുമ്പോ അവർ തന്നെ തീരുമാനിച്ചോളൂ അവരുടെ ലൈഫ് എങ്ങനെ പോണു. ന്ന് പ്പൊ അവറ് ആഹ് അയിന് വേണ്ട കാര്യങ്ങൾ അവര് ചെയ്ത്. ഓ നമ്മൾ അയിന് വേണ്ടി
അവളായിട്ട് ചെയ്തോളും. നമ്മളായിട്ട് ഒന്നും ചെയ്യ
ചെയ്യേണ്ട കാര്യല്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രം മതി.
അതെ അതെ ത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അത്യാവശ്യാ
പിന്നെ പലഹാരങ്ങളൊക്കെ പുറത്തുന്ന് വാങ്ങ്. ങ്ങിയതോ വീട്ടിൽ തന്നെ ഉണ്ടാക്കോ
ഞങ്ങള് മെയിനായിട്ട് വൈകുന്നേരം ആവുമ്പത്തേക്കും ചായ കുടിക്കാനായിട്ട് ചായ കടയിൽ പോവും. ചില സമയങ്ങളിൽ എല്ലാ എന്നും പോകത്തില്ല. ചില ദിവസങ്ങളിൽ പുറത്തു പോയി ചായ കുടിക്കും അതൊക്കെ ഒരുഎനിക്ക് പ്രത്യേക ഇഷ്ടാ ഈപുറത്തു പോയി ചായ കുടിക്കാൻ
ആഹ്
ത്യേക ഒരു വൈബ്. വൈബുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാ. പാചകം ഉം ഉം പാചകത്തോട് വലിയ താല്പര്യല്ല. പിന്നെ ജീവിച്ച് പോവാൻ വേണ്ടി പാചകം ചെയ്യുന്നെന്നുള്ളൂ.
ആഹ് പുറത്തെ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കരുത്. കെമിക്കലുകൾ ചേർന്നതും നല്ല എണ്ണകളൊന്നും ആയിരിക്കില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ നോക്കി ക്കഴിഞ്ഞാൽ മക്കളുടെ ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റും.
ആഹ് എനിക്ക് എന്റെ ഉമ്മായാ മെയിനായിട്ട് ഇവിടെ വീട്ടില് ഉണ്ടാക്കുന്നൊക്കെ ഉമ്മായാ. ഇതുപോലുള്ള സ്നാക്സ് ഐറ്റംസ്.
നമ്മള് ചെയ്യണം. നമ്മള് ചെയ്യണം. ന നമ്മളുടെ അമ്മയും അച്ഛനും നമ്മുക്ക് പാചകം ചെയ്ത് തന്ന്. നമ്മളെ വളർത്തിയപ്പോ നല്ല ആര്യോ ഗ്യത്തിൽ നമ്മള് വന്നില്ലേ അപ്പ നമ്മള് ചെയ്ത് നമ്മുടെ മക്കൾക്ക് കൊടുത്താലേ അവര് നല്ല ആരോഗ്യായിട്ട് വരുത്തുള്ളൂ. ഇപ്പോഴത്തെ തലമുറക്കും. പൊതുവെ ഫാസ്റ്റ് ഫുഡിനോടാണ് ക്രേയ്സ് അപ്പൊ അവർ കൂടുതലും. അവര്ടെ ആരോഗ്യകാര്യങ്ങള് അവര് നമ്മള് കൊച്ചിലെ അവർക്കത് ശീലിപ്പിച്ച് കൊടുത്ത്. കഴിഞ്ഞാല് വരുടെ ആരോഗ്യം ചെറു ചെറുപ്പത്തിലേ നഷ്ടോ ആയിപ്പോകും. അപ്പൊ അവര് നല്ല ആരോഗ്യ ആരോഗ്യത്തോടെ. ആരോഗ്യത്തോടെ വളർന്നു വരണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ. ഭക്ഷണങ്ങൾ വീട്ടിൽ പാചകം ചെയ്ത്. പൊരിപ്പുകളൊന്നും പൊറത്തുന്നും വാങ്ങിക്കാതെല്ലാം.
ഉം ഉം
നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നല്ലയോ പഴംപൊരി, പരിപ്പുവട. ഉടുന്നു വട അങ്ങനെയൊക്കെ നമ്മടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ.
ആഹ് ഇവിടെയക്കെ എല്ലാം ഉണ്ടാക്കും ഇക്ക ഇക്കാക്ക് ഭയങ്കര ഇഷ്ടാ ഇതു പോലുള്ള സാനങ്ങള്. വീട്ടീ ഒണ്ടാക്കാൻ അതൊണ്ട് ഇക്ക തന്നെ പ്രത്യേകം മുൻകൈ എടുത്ത് എടുക്കും. ഒണ്ടാക്കും എനിക്ക് വാചകത്തിനോട് വല്യ താല്പര്യല്ലെന്നേള്ളൂ.
നന്നായി വളർത്തുക. ആരോഗ്യം ആരോഗ്യമുള്ള ഒരു സമൂഹം നമുക്ക് ഒണ്ടായിരിക്കണം എന്നും. അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യവും.
ആഹ് ആ അതെ അതെ അതെ
നമ്മുടെ മക്കളായാലും ആരായാലും ആരോഗ്യം. ഇല്ലാത്ത ഏഹ് ചെ രോഗങ്ങൾ വന്നാ പെട്ടെന്ന് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരവസ് ത്തേൽ അവടെ നിക്കരുത്. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഏതൊരാൾക്കും ആ ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞാ അവർക്ക് പെട്ടെന്ന് ആരോഗ്യശേഷി കൊറയും.
ആഹ് അത് ശരിയാ ശരിയാണ്.
അപ്പൊ ശരി സുഖായിരിക്കുന്നു.
ആഹ് ആഹ് ഓക്കെ ഓക്കെ ഓക്കെ